ഹലോ
കേക്കണുണ്ടോ
കേക്കണുണ്ട്
എന്താ പരിപാടി
പരിപാടി എന്തൊ കി ടന്നു മക്കൾ ഉറക്കലൊക്കെ കഴിഞ്ഞു മ് മ് ഏ അങ്ങനെ. ഫോൺ പിന്നെ ഞാ കടന്നാല് കൊറച്ചുേരൊക്കെ എന്റെ ഫോണൊക്കെ ഇങ്ങനെ നോക്കി- ടക്കും പിന്നെ അവന്നെ അങ്ങനെ സ്വയം കിടന്നന്ന് ഉറങ്ങും ഉറക്കാനൊന്നും-ഇല്ല ആഓക്കാ അനി പിന്നൊ രാവിലെ നേരത്തെ നീച്ച പോണല്ലേ സ്കൂൾക്ക്. പിന്നെ ഉച്ചക്ക് ഉറങ്ങീന ആൾക്കാരല്ലേ അപ്പൊ പിന്നെ ഉറങ്ങും കടത്തിയാല. മ്
ഉച്ചക്കൊക്കെ ഉറങ്ങി- നീച്ചന്നെ ഒരു ഉച്ചക്ക് ഉറങ്ങിട്ട് നീച്ചന്നെ മഹ്റിബി അന്നേരത്താണ്
ആഹ്
ആ ആ പിന്നെ ഒന്ത് കുറുമ്പ് പിടിച്ച് പിന്നെന്ത ഓർ. ക്കാ തേഖ്യത്തെ നടത്തിഴിഞ് കഴിഞ്ഞാല്
ആ കരച്ചിലാവുലെ?
ഉച്ചക്കങ്ങട്ട് കടക്കൂട്ടോ അങ്ങനെ പിന്നെ തൊട്ടി അങ്ങനൊന്നും തൊട്ടീലൊന്നും ശീലക്കിട്ടില്ല. അടുത്തന്നെ കടത്തും. കൊറെ കുത്തിമാർഞ്ഞതായിട്ട് ങ്ങനെ ഉറങ്ങും.
മ് ഓനങ്ങനെ സൗണ്ടൊക്കെ കേട്ട എണീക്കോ?
അങ്ങനെയന്ന് വച്ച കഴിഞ്ഞാല് നല്ല- ഇതായിട്ട് ഉറങ്ങ കാണിച്ചെങ്കില് പിന്നെ കൊഴപ്പില്ല നീച്ചോന്നില്ല. ചൊർക്കം കയ്യാനൊക്കെ കഴിക്കണമെങ്കില് ഉറങ്ങി ഉടാനൊന്നും വല്ല്യ കൊയപ്പല്ല. നൊണയനിക്കായിക്കനെങ്കിൽ പെട്ടെന്ന് കേട്ടാ നീച്ചും. അങ്ങനെ ശീലായതല്ലേ അവിടെ അങ്ങനെ അധികം സൗണ്ട് ഒന്നും കേക്കാതെ.
ആഒറ്റക്ക് ഇങ്ങനെ ഓളും മറ്റോള് സ്കൂക്ക് പോയാ. പിന്നെ ജൂൻ ഒറ്റക്കല്ലകല്ല ആ നമ്മള് ശ്രദ്ധിക്കുവ ഹ് ഹ്‌ അതന്നെ. എന്റെ മക്കളൊക്കെ എന്താന്നറിയോ സൗണ്ട് എടു കേട്ടാ നീച്ചീന. ഓലെ ഉറങ്ങിയാ പിന്നെ ഞാൻ തിരുമ്പിയാല് തല്ലി അടിച് തിരുമ്പും കൂടി ചെയ്യൂ
ആ അത്ര എന്താ പറയാ നമക്ക് വേറെ ആരും നോക്കാനുംല്ലെങ്ക ഇ എടങ്ങേറാൻ.
അതിന്റെ എടില് കാക്കാളീം, പൂച്ചാളീം, കോഴി കളൊക്കെ ആട്ടി നടക്കണം ഞാൻ പറയും ഓല് രണ്ടാളും ഒറങ്ങ്ണ സമയത്ത് ഞങ്ങളെ ഔടെ ഇണ്ടായ്നു ഔടെ കെട്ടിചോട്ത്ത് ഒരു കോഴി ആഹ് കോയി എങ്ങനെ അയ്ന്റെ കുട്ട്യാള് ഒർങ്ങ്ണത് അറിയാ ആഹ് ഒറങ്ങുമ്പോ തോടങ്ങും കൂവല് ഇങ്ങട്ട് അയ്നെ കാണ് ണോടം കല്ല്ട്ത്ത് ആട്ട്ണ പണി ആഹ് ന്നട്ട് അയൽവാസികള് ചോയ്ക്കും കുഞ്ഞോളെ കുട്ടി ഒർങ്ങി തോന്ന്ണ് കോഴിനെ ആട്ട്ണ്ടല്ലോ വല്ലാതെ അറിം
ഞാൻ പിന്നെ എത്ര തണുപ്പാണെങ്കിലും ഫാന് ഇട്ട് കൊടു ക് ട്ടോ അയ്ന് ഇപ്ര സൗണ്ട് ഇതാവല്ലോ ആഹ് ഒർങ്ങൂലേ ഇത് ഇപ്പള് അഹ്ങ്ങട്ട് ശീലായിക്ണു മറ്റൊൾക്ക് തണ്പ്പ് അരൂകൂടി പോകാൻ പറ്റൂല ആഹ് ഞാന് തല ചൂടുള്ള സമയത്ത് മാത്രെ ഓണ
ആഹ് എൻക്ക് എസിന്റെ തണു പ്പ് തീരെ കയിയുലാ ആഹ് വേം വേറെയാലെളകും അതോണ്ട്ന്നെ മാപ്പിളറയും അനക്ക് തീരെ ആരോഗ്യല്ലറയും
മക്കളാണെങ്കി മഴ എ സി ഒണാക്കിയാലും കുപ്പായം കൂടെ ഇടാതെ കെട
ഉമ്മീ അങ്ങനെണ് കുഞ്ഞ് ന്റെ ഹസ്ബൻറ്റും മറ്റേ വല്ല്യോനൊ ക്കെ അങ്ങനെയാണ് ഓല്ക്ക് പൊതക്കും വേണ്ട മ്മ് ഞാനാ ബ്ലാങ്കറ്റ് ഓലെ ഏസി ഇട്ടാ ഞാൻ ബ്ലാങ്കറ്റക്കെ ഇട്ട് ക്കണ്ടാ മൂടിയാണ്ടവരിക്ക കെടക്കാ ഏഹ് ഈ ജാതി ചൂടെത്താണുള്ള യ്യ് കാട്ടണ് പറയുന്നിട്ട് ഇന്നോട്
പറയും ഞങ്ങണ്ട് കൂട് ചൂട് പിന്നിം കൊറച്ചൊക്കെ സഹിക്കും ഈ തണു
എനിക്ക് രണ്ടും സഹിക്ക രണ്ടും സഹിക്കാൻ വയ്യ ഇപ്പോ ന്ന് ഉച്ചക്ക് ഞാൻ ഫാനൊന്നും ഇടാതെ പൊത ന്നിന് മഴെയ്ത കാരണത്താല്
അല്ല ല്ല ല്ലാ
ആഹ് ഇന്നുംന്നലേ ഇന്നും ഇന്നലെ ഒക്കെ മഴ ഇണ്ടായി ഇമ്രാശ്യം മഴ കിട്ടീട്ടില്ലല്ലോ
ല്ലേങ്കില്
ആഹ് അതന്നെ ഇപ്രാശ്യം കൊറവാണ്ന്ന് ഒ ക്കെ പറയ്ണണ്ട് മഴ ഉം
ഇങ്ങട്ട് എന്തേന്ന് ഫുഡ്
ഫുഡ് ന്ന് ബ്രോസ്റ്റ് കെയ്രുന്നു ഉപ്പ അത് പ്രതീക്ഷിക്കാതെ കിട്ട് ഞാൻ പ്പന്ന് ഉച്ചരിഞ്ഞിട്ട് ഉമ്മനോട് ഇങ്ങനെ പറ മഴെയ്യുമ്പോ നമുക്ക് ഓരോ
ആഹ് സത്യാണ് ചൂട്ള്ളെ ഞാൻ ന്ന്പ്പോ പറ്ഞ്ഞു നി ഇവന് പാലേറ്റ് വന്നിട്ട് പറഞ്ഞുചൂടിന് എന്തെങ്കിലും തിന്നാൻ പൂ
തിന്നാം പൂതിയാവും നല്ല എറച്ചിം പൂളേം ചൂടൊട്ക്കനെ കിട്ടണംല്ലേ മ്മാനൊ ക്കെ പറഞ്ഞിരിക്കേന ഞാനും അതന്നെ വൈന്നേരം ആയപ്പോ എന്തൊക്കെയോ തിന്നാൻ പൂതിയായ്ക്ക്ണു പിന്നെ കൊണ്ട് വന്നപ്പോ ബ്രോസ്റ്റ് ചെയ്തു തരും പ്രതീക്ഷിക്കാതെന്നെ കിട്ടിയതാണ് അങ്ങനെ ഇപ്പ മേലാറ്റൂര് പോയിന് അവിടുന്ന് വന്നപ്പോ സന്തോഷ് ബേക്കറിന്ന് അവിടുത്തെ ബ്രോസ്റ്റ് നല്ല ടേസ്റ്റ്
അവര ഇവിടെ ഉം ബ്രദേഴസ്ത്തെ ബ പിന്നെ ബ്രോസ്റ്റ് ഇതേപോലെന്നെ ടേസ്റ്റി ആണ്
ആഹ് ടേസ്റ്റ് ആണ് അക്കെ എന്താ അറിയോ മ്മള് വിളിച്ച് പറ ഞ്ഞ് നമ്മള വീട്ട്ക്ക് ത്തുമ്പക്കിന് അ അത് തണുക്കും അതവിടെ അവിടെ പോയണ്ട ചൂടോട്ക്കനെ കി
ആ അത് കാക്കും പറഞ്ഞ് ഞങ്ങവടാവണ സമയത്തും പറയും നമ്മുക്ക് കെ എഫ് സി ഓർഡ റിയ്യ പറയും ഞാൻ വേണ്ട മ്മ്ക്ക് പോയി കഴിക്കാറയും ഞമുക്ക് കെ എഫ് സി വീട്ടു കൊണ്ടന്നിട് ഒരു കാര്യുല്ല
ആഹ് അ ആവി എറങ്ങിയ പോലെ ആ പെട്ടി അടച്ചക്കാണ്ട് വരു മ്പ ആവി എറങ്ങിയോണ്ട് അയിന്റെ ടേസ്റ്റ് പോയി ആ അതാണ് അതാ പോയി കഴിക്കണം എന്താണെലും ആ ചൂടോട്ക്കനെ അവിടന്നെ കി
ആഹ് ഇൻക്കയിന് അയിനെക്കാളൊക്കെ താൽപ്പര്യം ഇൻക്ക് അൽഫാമ്
ക്കും അങ്ങനെ തന്നെ ഈ ബ്രോസ്റ്റ് സത്യം പറഞ്ഞാരു വെറുപ്പായിക്ക്ണു ഇപ്പൊ ആഹ് മം അത് കഴിച്ച് അത് കുടിച്ച് അത് തിന്ന് കഴിഞ്ഞാ പിന്നെ കടന്നാലും ഒരു സുഖം ഉണ്ടാവൂല ആ ഒരു എത്തെക്കൊരു ക്ഷീണംപോലെണ് ഞ് മപ്പാണ്
അത്രക്ക് തടിക്കും കേടില്ല പിന്നെ ത് ല്ലേ ഏ കാക്കു ഇഞ്ഞ്കാക്കു തൊടങ്ങും അയിനൊരു നല്ലൊരു ഫുഡ് നോക്കി വെറൈറ്റി നോക്കി കാണ്ടൊന്ന് ടേസ്റ്റോ നോക്കാൻ ഇജും അയക്കൂല മകളും അയിക്കൂലറിയും ന്നോട് ഇങ്ങളൊ രാഅൽഫാമ് മന്
എന്തറിയോ ഇതിനോടൊന്നുല്ല താല്പര്യം നല്ല നാടൻ ചോറ് മീനാള് വേറൈ റ്റി വെറൈറ്റി മീനാള് അയിനവടെ അപ്പ ഭയങ്കര ഇഷ്ടം അഎല്ല ഞങ്ങളൊരീസം പെര പേരേക്കോയെ
ഏഹ്
പെരുന്തൽമണ്ണ പെരീക്ക് പോയി ഉം സൂപ്പറാണ് അന്താറയാച്ച നമ്മളെ മു മുന്നെ അമ്മൾചെന്നിരുന്നിട്ട് വർ നടൂല് വായന്റെലെക്കെ വിരിച്ചിട്ട് ങ്ങട് കൊടന്ന് ഇട്ടരല്ലേ മീന് ആ ഇൻ ഇന്റെ ഹസ്ബൻഡ് എങ്ങനെ അറിയോ തുണി കുപ്പായൊന്നും ഇഷ്ടം പോലെ വാങ്ങി തരില്ല അതിനൊരു ഭയങ്കര ലിമി തിന്നാൻ എത് ന്ത് പറഞ്ഞാലും റെഡി
പിന്നെ പറഞ്ഞ് വാങ്ങിയ സാധനം തിന്നുമാണട്ടൊ.
ആഹ് അതാണ് അയിനി ഇന്ക്ക് ചീത്തോട്ടോ എപ്പൊള്ളാണ് അന്നെ വിശ്വസിച്കാണ്ട് വാങ്ങും. ഭക്ഷണം കഴിക്കാൻപോകാൻപറ്റൂലാറിയും ഞാനോന്ന് കൊറച്ച് തിന്നപോത്തിനിനിക്ക് വേം വയറ്. ഫുള്ളാവും മ് അന്റെ അൻ അന്റെ താടീംവലുപ്പതനെള്ളു അങ്ങക്ക് തിന്നാൻ വജ്ജാർഞ്ഞിരിക്കും ചീത്തറിം
എന്നിട്ട് പിന്നെ എന്ത്യെ എന്ത മീനൊക്കെ നല്ല വെലണ്ടോ അവിടെ.
ആഹ അല്ല ഓൽ ആഎനിക്ക് തോന്ന്ണ് എന്താ കുറ്റിപ്പുറത്തെ എല്ലാരും പറയണ പോലത്തെ അങ്ങനത്തെ റയ്റ്റ. റ്റ്ല്ലവിടല്ല പെരീല്ന്നുള്ളത് ഇല്ല ആ പിന്നെ നമ്മളവടെ അവിടെും ചെല്ലുമ്പോ തന്നെ അവിടെ മുന്ന്തന്നെ എല്ലാ ഫിഷ് ഐറ്റംസും അതിറെ റൈറ്റ്. റ്റും കൊടുത്തിട്ടുണ്ട് അയില്ലമ്മക്ക് അഫോഡ് അ അമ്മക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണ നോക് ക്കി വാങ്ങ്യാ മതി ഞങ്ങളന്ന് കാ ഞങ്ങളന്ന് കാളാഞ്ചിയും പറഞ്ഞു ചെമ്മീനും. പിന്നെ എന്താ ഇപ്പൊ കല്ലുമക്ക. കായും അങ്ങനെ മുന്നാബിൻ ക ക.
മീനാണോ അതോ.
കരില്ലഒക്കെ ഈ താവാ ഫ്രൈ ഔ. ഭയങ്കര ഫ്രൈ പോലല്ല ഒരു മസാല ടൈപ്പ് അങ്ങനെണ്.
നല്ല എ ഒരു എണ്ണേൽ ഇങ്ങ..
അതാണ് പൊരിച്ചിട്ക്കോരിക്കാണ്ട് ആ മസാ.. സാലങ്ങട്ട് ഒന്നായിട്ട് മേലക്കൂടെ വെച്ചുകാണ് അങ്ങനെ കൊട് എനിക്ക് പൊതുവേ എന്താറിയോ ഈ ഫ്രൈ ടൈപ്പ്ഷ്ട ടം ഇതങ്ങനെ നല്ല ഫ്രൈ ആഹ അങ്ങനെ മൊരിഞ്ഞ ടൈപ്പാഷ്ടം ഞ്ഞവ്മൊതലാക്കി നി ഓ കുഞാന കുഞ്ഞാനേ തിന്നു മൊതലാക്കീക്ണ് ഇനിക്കത് അത്രതനെങ്ങട്ട് പക്ഷെ എന്താറയാ കൂട്ടാനകളൊ ഉഷാറാണ് സാമ്പാറും പിന്നെ മാമ്പപുശ്ശേരിം
ആഹ് ഇപ്പ്രാവശ കൊറച്ച് മാമ്പഴ പുശ്ശേരി ഉണ്ടാക്കീകിണ് മാ മാങ്ങ നല്ലോംകിട്ടീനന്ല്ലേ ഇക്കു-
ആഹ പിന്നെ എന്താറയ ഈ ഇമ്മമാർക്കൊന്നും പറ്റൂല ഈ മാമ്പഴ ശരി മധുരല്ല അതാണ് ഒൽക്കൊക്കെ അങ്ങനെ ഒരൂതായ്ക്കാരം
മ്മാക്ക് പിന്നീ ഇഷ്ടാട്ടോ പിനങ്ങട്ട്. അവിടുന്ന് ഇന്നോട് പറയും ഇങ്ങോട്ട് മാങ്ങ കൊടുത്തയ്ക്കും ഉണ്ടാക്കി കൊടുതയ്ക്കെണ്ടു ട്ടൊ. തറവാട്ടന്ന് ഞൻവിടന്ന് ഇണ്ടാക്കീട്ട്.
ആണ്ട് കൊടുത്തയ്ക്കൂലേ ഉം ങ്ങളാങ്ങനെ ഫുഡളോക്കെ. ക്ക സ്പെഷ്യല ഒക്കെണ്ടാക്കി അങ്ങോട്ട ഇങ്ങോട്ടൊ കൊടുത്തയ്ക്കും കൊണ്ടാരോക്കെ ചെയ്യോ.
ആഹ് എന്തെങ്കിലും ഇതേപോലെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണെന്നുണ്ടെങ്കില്. പിന്നെ കൊടുത്തയക്കും പി ചെറിയ നെയ്ച്ചോറ ബിരിഅങ്ങനതൊന്നുംല്ല. പിന്നെ കിട്ടൂല. വരാന്നോണ്ടപ്പേ. സുഖാണ് ഇണ്ടാവുമ്പോ അങ്ങനെ കൊണ്ടോയടുക്കും പിന്നെന്തേലും. തന്നെ നയ്യപ്പ ആ അവിടുന്ന് കൊണ്ടര് ഓൾ സോഫിക്കാക്ക് കൊണ്ടരഡ്.
ആഹ.
അയിന്റെ കുട്ടത്തിൽ ഇവിടക്കള്ളതും കൊണ്ടാര്.
ഉം ഉ ആഹ് ആ ഓൻ കുടിക്കോ പാല്.
ആഹ് ഓൻ കുടിക്കും.
ഭയങ്കര ഇഷ്ട പാല് ഫുഡൊന്നും അങ്ങനെ വല്ലാതെതിന്നൂല്ല പാല്. കൊടുത്താ ഇഷ്ട ആയെങ്ങനെ അറിയൊ ഓക്ക് എളം ചൂടൊക്കെ വേണം.
പിന്നെ വേറെ ഫുഡ്കഴിക്കൂല അത്പ്പോഴും വയറ് ഫുള്ളായ പോലെ.
ആ അതാ കാരം ആഹ അതാണ് ഓക്കെ എങ്ങനെ അറിയോ എള. ചൂടിലൊക്കെ പാല് കൊടുത്താ ഭയങ്ക ഇഷ്ട തണുത്താ പറ്റൂല
അങ്ങനെ കിട്ട ആ വെന്ക്കും അങ്ങനെത്തനെയാണ് ചൂടചേർത്ത ഫുഡ് കൊടുത്താ ഓക്കാൻച്ചു
ആഹ ൻിറ്റങ്ങളൊക്കെ വ വളർത്തിക്കാണ്ടിന്നട്ട ഇത ന്റെ മക്കൾക്കൊന്നുംന്നും തടയാൻ പാടില്ലരുന്നു ഫുഡ് കൊടുക്കണ കാര്യമാണ്
ഏയ് ഇന്റത് എപ്പോളും ഞാൻ അരച്ചിട്ടാ കൊടുക്കുന്നത്
അതന്നെലും ഇവെളിയ അവസ്ഥ രണ്ടകളിയ അവസ്ഥ എന്റെ മകന് ഒരു ചായയും കടിം തിന്നാലോടത്തിയത് ഒരു അഞ്ചു വയസ്
സത്യം എന്റെ പെണ്ണഅങ്ങനത്തന്നെ ല്ലാരുപറഞ്ഞു എന്താ നെജു കാട്ട അങ്ങനൊക്ക ശീല
ശീലായ ആഹ് ഞമ്മള് ഞമ്മള്ന്തേലും കഴിച്ചോട്ട ണ്ടാ ഒരു കൈക്കണത് ഉണ്ടാക്കി കൊടുക്കും ഇങ്ങട്ട എല്ലാരും ചീത്ത അറിയും എളേച്ചന്റെ കുട്ടികളൊക്കെ അപ്പം ചപ്പാത്തി എന്താ ഉണ്ടാകുന്നേച്ച തിന്നോ വലക്ക് ഞാൻപിന്ന അരക്കാനും എന്താ വരകനും
ഉ അപ്പൊ ഒറ്റക്ക പടശ്ശേനെ അവിടെ പിന്നെ അങ്ങനെയൊന്നും പറയില്ല ഇതൊന്നും പറയില്ല കുട്ടികൾക്ക്എന്താതിന്നാൻ കൊടുത്തോന്നപറയും
ത്താഞ്ഞിട്ട് എന്തോ ചീത്തേനറിയോ ഞാൻ എന്താട്ടെ ഇ നിർത്തി പറഞ്ഞ കണ്ട് റൂമിൽ ഇന്ന് കണ്ട് കാണാതെ കൊടുക്കും ഉം പിന്നെ കുട്ടി ഇങ്ങനെ പാല് ചോദിക്കുമ്പോ നിർത്തിയട്ട് പിന്നെയും കുട്ടിക്ക് പൂതിയായിട്ട് നിക്കന്നെന്നുള്ള മട്ട അങ്ങന രീതി പറഞ്ഞണ്ടാക്കി ഞാൻന്റെ ആ ആഹ് അതും രണ്ട വയസ്സായുമ്പോ എളേശി നിർത്തി പിന്നെ എനിക്ക് തോന്ന പോയിരല്ല രണ്ട കുട്ടികള ഒപ്പാണ് ആ ഓക്കെ ഓക്കെ